ഹലോ കേക്ക്ന്നില്ലേ കൊറേ അതേ എന്തൊക്കെണ്ട് വിശേഷം ഞാനാതങ്ങോട്ടേക്ക് ചോദിക്കേണ്ടത് കൊറേ നാളായി വിളിച്ചിട്ടല്ലേ എന്തൊക്കെണ്ട് അവിടെ വിശേ
ഫോണ് കംപ്ലൈന്റ് നമ്പറൊക്കെ പോയെ അതാണ്ടായത്
ഓ ഓക്കേ ഞാനും പിന്നെ കൊറേ തെരക്കിലായിപ്പോയി എനക്ക് ഇവിടെ എല്ലാര്ക്കും പനിയെല്ലാരുന്നു മഴ മഴകാലല്ലേ എല്ലാര്ക്കും പനി പനിയും ജലദോഷവും വന്നയിട്ടുണ്ടെങ്കി വീട്ടില്ള്ളെല്ലാരെയും തപ്പിപ്പിടിച്ചു ച്ചിട്ടെ പോവുന്നുള്ളൂ ഒരാളെ വിടാണ്ട്
ഒരാൾക്ക് വന്നാ മതിയല്ലോ പിന്നെ നെരത്തി എല്ലാരേം ബാധിച്ചിട്ടല്ലേ പോവുള്ളൂ
അതും വീട്ടിൽ ഉമ്മാക്കെല്ലാം പനി വെരുന്ന സമയത്ത് പിന്നൊന്നും നടക്കുന്നില്ല അങ്ങോട്ടേക്ക് നമ്മളെ കുട്ടീനീം നോക്കല് നമുക്കാവൂല്ലല്ലോ എല്ലാം കൂടെ നമ്മ ക്കാവൂലല്ലോ ഉപ്പാക്ക് പനി വന്നിട്ട് മാറും കുട്ടിക്ക് കുട്ടിക്ക് പനി വന്ന് മാറുമ്പഴത്തേക്കും നമ്മക്ക് അപ്പാകെ വീട്ടിന്റെ ഒരു താളം തന്നെ മൊത്തം തെ
തെറ്റിഹ ഹതന്നെ ഇപ്പെന്താ എല്ലാര്ക്കും ഭേദായില്ലേ
ആ ഇപ്പോ എല്ലാരിക്കും ഏകദേശംന്ന് സുഖായിട്ട് വരുന്നുന്ന് മാത്രെ പറയാൻ കയുള്ളൂ
മക്കളൊക്കെ സ്കൂളി പോക് തൊടങ്ങില്ലേ
ആ അതെല്ലാം തൊടങ്ങി ആ അതെല്ലായി പിന്നെല്ല സ്കൂള് സ്കൂൾലും കുട്ട്യള് കൊണ്ടരുവേ അതാ പ്രശ്നം ഒരു കുട്ട്യക്ക് എങ്കിലുണ്ടെങ്കിലെല്ലാം
പ്രാത കുട്ടികളെണ്ട് സ്കൂളി പറഞ്ഞേക്കും അതാണേ നമ്മളാണെങ്കിലും ആ കൊറ ലീവ് കൂടുതലെടുക്കുമ്പോ അമ്മക്കും അങ്ങൻതന്നല്ലേ അന്നാ പോയിക്കോട്ടെ ഒരു വിധം ഭേദാമ്പോ പോയിക്ക കോട്ടേ വിചാരിക്കും
അ അധ്യാപകര് പറയുന്നേ അങ്ങതന്നെയല്ലേ നിങ്ങള് ഫുൾ ഭേദയിറ്റ് വന്നാ മതി കാരണം ഇത് വെ യും ടീച്ചേഴസ്നെല്ലാ
എല്ലാ എല്ലാരും ബാധിക്കില്ലേത്
ആ അതന്നെയാന്ന് അപ്പൊ പിന്നെ ടീച്ച നമ്മടുത്ത് ഗ്രൂപ്പിൽ തന്നെ പറയ്ന്ന്ണ്ട് അധ്യാപക ഇങ്ങോട്ടേക്ക് നമ്മടെട്ത് പ നമക്ക് നമ്മട്ത്ത്ങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ചെയ്യാ ദയവേത്ട്ട് നിങ്ങള് മക്കളെ വിടാണ്ട് വിടൽ നമ്മള് കറക്റ്റായിട്ട് മാറാണ്ട് വിടല്ലേന്ന് കാരണം എല്ലാ കുട്ടികൾക്കും ഇതങ്ങോട്ടിങ്ങോട്ടും മാറുന്നതല്ല
ങ്ങോട്ടും ങ്ങോട്ടും ബാധിക്കല്ലേ പിന്നെല്ലാരേതും ഇതാവും
പിന്നെ വേറൊരു കാര്യണ്ട് മുണ്ടിനീര്ന്ന് പറഞ്ഞിട്ടില്ലേ നമ്മടയീ താട നല്ല പറയുന്നത് അത് കൂളെ പൂട്ടിയിടണ്ടി വരും ഇപ്പന്റെ മോന്റെ സ്കൂളങ്ങനെയാന്ന് ഫുള്ളായിട്ട് അടച്ചിരി ആ ഇപ്പോ മഴക്കാലായിട്ടുണ്ടെങ്കി എടക്ക്ങ്ങനെ ഒന്നോ രണ്ടോ വർക്ക് വെരും പിന്നെ നമ്മള് സർക്കാർന്ന് വെക്കുന്ന സൂചി വാക്സിൻ ഒന്നും ഇല്ലല്ലോ നമ്മളെ
അതിനുള്ളത ഇല്ലല്ലേ ആ ആ
ല്ല ഇല്ല അ നമ്മൾ പ്രത്യേകിച്ച് പോയിട്ട് ഏതെും സ്വകാര്യ ആശുപത്രി തന്നെ നമ്മള് ഫുള്ളെടുക്കണം അപ്പൊ ഇതെടുക്കാത്ത കുട്ടികളെല്ല എല്ലാ കുട്ടികളും എടുക്കൂലല്ലോ നമുക്ക് ഇത് അറിവുള്ളവരെ എടുക്കും അറിവി
ഇതല്ല എടുക്കുള്ളൂ ഈ ഗവൺമെന്റിന്ന് കിട്ടുന്ന പോളിയല്ലേ കൊടുക്കുള്ളൂ അല്ലാതും മറ്റേതൊന്നും ഇപ്പോ കൊടുക്കൂല്ലല്ലോ
സാശ ആൾക്കാരെല്ലാം വിളിച്ചിട്ട് പറയുന്നത് നമ്മള് അന്നേരത്തെ അന്നേരത്തെ പോയി കൊടു എന്നല്ലാതെ നമ്മൾ ഇതിനായിട്ട് വേറെ മാറി കൊടുക്കുന്നൊന്നുമ ഇല്ലോ അപ്പൊ അങ്ങനെ ഇല്ല കു അതാ പ്രശ്നം ഒരാൾക്ക് വന്നട്ടേണ്ട വരും അങ്ങനെ ഇപ്പ എന്റെ മോൻന്റെ സ്കൂള് മൊത്തം ഇപ്പോ ഒരാഴ്ചേരി പോട്ട കി അത് ഒമ്പത് ദിവസോ പത്ത് ദിവസം എണ്ടോ ലീവ് കൊടുക്കണംത്രേ അങ്ങനെ
പൂട്ട് ചെയ്തു അല്ലേ
ആ ആ അതെ അതെ സ്കൂൾ തുറന്നിട്ടേ ഉള്ളൂ ഇനിയിപ്പോ നാളെയല്ലേ ഇവിടെല്ല ലീവാണ് നല്ല മഴയതുക കൊണ്ട് കലക്ടർ അവധി വക്കി പ്രഖ്യാപിച്ചിരിക്ക അപ്പൊ ഒരു സ്കൂളല്ല ഒന്നാള ഈ സമയത്ത് ക്സ എങ്ങനെയല്ലോ നമ്മള് വീട്ടിലിരിക്കുന്നത്
ഇപ്പൊ അത് സ്കൂൾ തുറക്കാടില്ലേ ആ അങ്ങനെ പൂട്ടാൻ മാത്രമുള്ള മഴയൊന്നുംല്ല ഇനിപ്പോ അവധി പ്ര പ്രഖ്യാപിച്ചക്ക് അന്ന് അന്ന് മഴ ഉണ്ടാവില്ല കളക്ടർ അവധി പ്രഖ്യാപിച്ചന്ന് മഴ മഴയില്ല നല്ല കാലാവസ്ഥാവും
അതെ കളക്ടറും മഴയും തമ്മിൽ എന്തോ വ്യഹം വൈ ദ്യുള്ള പോലെയാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടു സൂര്യൻ വെരും നല്ല വെയിലായിരിക്കും പക്ഷെ നമുക്ക് കുട്ട്യോളെ വീട്ടിലിരുത്താനും കഴിയില്ല ഇവര് നമ്മള് പറഞ്ഞൊന്നും കേക്കൂല അന്റെ എന്റെ വീടെല്ലാം തൊട്ടപ്പ വയലാന്ന് അപ്പീ കുട്ട്യാള് വയൽലോട്ടല്ലാം പോവും പാമ്പും എല്ലണ്ട് പ പ്പ എല്ലാം വെരുവല്ലേ.
മഴ ആയിണെങ്കില് സ്കൂളിൽ പോയിരിക്കാ നല്ലത് ഇത് വീട്ടിലാവുമ്പോ ഒതുങ്ങിയിരിക്കൂലല്ലോ
ഒരു കണക്കിന് അതന്ന്യ നല്ലത് ഇപ്പ പണ്ടത്തെ പോലെ ഈ കാടും മേടും പുല്ലും പാടും പാടോം കേറിറ്റൊന്നും പോണ്ടല്ലോ കുട്ട്യാക്ക് സ്കൂളില് ബസ്സ് വെരും
ആഹ് അതന്നെ വീടിന്റെ മുറ്റത്തുന്ന് കേറ ട്ടിത്തന്നെറങ്ങല്ലേ ആഹ് അത് തന്നെ
വയനാടോ ഇടുക്കിയുള്ള സ്ഥലങ്ങൾ അങ്ങനെള്ള സ്ഥലങ്ങളെല്ലാണങ്കി ഓക്കേ പറയാ
ആഹ് അതന്നെ
ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പ്രശ്നല്ലാണ്ട് പോന്ന്ണ്ട് നമ്മളെല്ലാം ഈകുട്ട് ട്ടിക്കാൽത്ത് നമ്മക്കൊന്നുംഏഹ് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ച പോലാണ്
അതന്നെ ഇല്ല അങ്ങനവധിയെണ്ടായിട്ടില്ലല്ലോ ഇങ്ങനെ ഇത്പ്പഴല്ലേ തൊടങ്ങിയത് അന്ന വെള്ളപ്പൊക്കൊക്കെ അയിന്റെഷാണ് ഇങ്ങനെ ഈ
ആഹ് അത് ശെരിയാട്ടോ ആ മറ്റേ ഓ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ചിലെ വെള്ളത്തോട് കൂടി
ആഹ് ഇങ്ങനെ ഇങ്ങനത്തെ അവധി പ്രെക് മറ്റേത് മഴയാണെങ്കിലും വെയി യിലാണെങ്കിലും ചൂടാണെങ്കിലും ഒക്കെ
ഇപ്പൊ കണ്ടിന്യൂസായിട്ട് ഒര് തുടർച്ചയായിട്ടൊര് രണ്ടോ മൂന്നോ ദിവസം ക്ലാസി പോയിട്ടുണ്ടെ ഇവര് ചോദി
ആഹ് പിന്നെ അത് മാത്രല്ല ഒറങ്ങണേന്റെ മുന്നത് അവധി പ്ര ക്കേപ്പിച്ചിക്കണോ നോക്ക്
ഹതെ അതെ അതെ അവര് വെച്ചിട്ട് ഒമ്പത് പത്ത് മണിവരെ ഇരുന്നിട്ട് അവര് തോക്കുവാലേ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ പ്പായെ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇപ്പ കൊണ്ടുപോയിറ്റ് ചേർത്തിട്ടെള്ളൂ അപ്പം നമുക്കൊരു സമാധാനന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പത്തേക്ക് വീണ്ട് ണ്ടു അവധി കൊടുത്തേക്കണെ പിന്നെ നമ്മള് വീടന്നോ ഈ കുട്ട്യാളെ മേച്ചു നോക്കാന്നറഞ്ഞിട്ടുണ്ടങ്ക് വെല്ലിയ ചെറിയ കാര്യ ഒരു കാര്യ കിട്ടിയ പിന്നാലെ നട ക്കും ചെയ്യണം രണ്ടു മാസം പോയി - ആഹ് രണ്ടു മാസങ്ങനെയാ കുട്ടികളെയും കൊണ്ട് പോയത് നമ്മക്ക് മാത്രേ മന അവള് ഓടല് ചാടലും തുള്ളെലും വെട്ടലും പൊട്ടലും എല്ലാവുണ്ട് ഏഹ് കുട്ടികളെ നിർത്തി - ആഹ് അതെ സത്യം അപ്പഴ്ത്തേക്കു സ്കൂൾ തൊറന്നത് കിട്ടിയപ്പത്തേക്കും നല്ല മഴ പെയ്ത് കൊറച്ച് ലീവ് തന്ന് പിന്നെ കൊറ - കൊറച്ചു ദെവസം ഒരു വെയിലുകള് ഇണ്ടായിരുന്നുട്ടോ അപ്പൊന്ന് മഴയല്ലാം കൊറച്ചൊന്ന് കൊറഞ്ഞിട്ടുണ്ടായിരുന്ന്. പിന്നെ വീണ്ടും ഇപ്പ മഴ തൊട എന്താ കഥ ഒന്നും പറയാനില്ല.
മക്കള് വികൃതിയെക്കെയായിട്ട് ഒറങ്ങിയോ
ഓഹ് ഒറക്കീന്ന് വേണം പറയാൻ വേണ്ടിട്ട് ഞാൻ പിന്നെ കൊറച്ചു നേരം നമ്മക്ക് ഇതീ ഏഹ് പണീന്റെയോ ഇതിന്റെ എടക്കൂടിട്ട് നമ്മക്ക് എന്തെങ്കിലും ഒരു സമയം കിട്ട് കിട്ടണ്ടേ അതുകൊണ്ട് ഞാനിങ്ങനെ നമ്മളെ ചങ്ങാതിമാരേയെല്ലാം വിളിക്കാൻ വേണ്ടീട്ട് കൊറച്ച് സമയമിങ്ങനെ കണ്ടെത്തും അല്ലാണ്ട് നമ -
ഇല്ലെങ്കി ഫോണും കിട്ടൂലല്ലോ അവര്ടെ കയ്യിലല്ലേ ഫോണ്.
ട്ടിട്ട് പോവല്ലെ ഈ കുട്ടിയക്ക് ഒരു രണ്ട് വയസ് കഴിഞ്ഞിട്ടുണ്ടങ്കി ഇവരിക്ക് ഫോണിനോട് അത്യാർ ത്തിയാരിക്കും ഫോണ് കൺ അത് എങ്ങനെ - ട്ടാണ് ഈ ചെറിയ വയസാവുമ്പോ തന്നെ ഇവര് ഈ ഒന്നൊന്നര വയസാവുംമ്പോത്തന്നെ ഇവക്കൊരു ഒന്നര വയസ് സ്വന്തം മോന് ഇണ്ട് ഈ ഒന്നര വയസ്സാവുന്ന പ്രായത്തി തന്നെ ഇതെന്താന്നറിയാണ്ടാന്ന് ഈ പിള്ളേര് ഇത്‌ എടുത്തിട്ട് കളി ക്കുന്നത് അവര് ക
നമ്മളന്നെയാണ് അയിന് കാരണക്കാര് നമ്മള് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഫോണ് വെച്ചൊടുക്കും അങ്ങനെ അവര് - ക്കത് ശീലായി
ആഹ് ഞാന് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വെച്ച് കൊടുക്കാറില്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കി- ഇവര് ഒറങ്ങാത്ത നേരത്തെല്ലാം ഞാൻ ഇങ്ങനെ പാല് കൊടുത്തോണ്ട് ഞാനും നോക്കി കെടക്കും അപ്പൊ ഇവരും പാല് കുടിച്ചോണ്ട് ഇങ്ങനെ -
ആ ശ്രദ്ധ മുഴുവൻ അതില്
ഇല്ല അതിൽ എന്തെല്ലോ ആവുന്നുണ്ടല്ലോ എന്തെല്ലോ ആരെല്ല- എന്തോ എളകുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് കഷിക്കാ മല്ലോ അപ്പൊ അതുകൊണ്ടാ എന്തോ പിന്നെ നമ്മള് സംസാരിക്കുന്ന പോലെല്ലാം മൊബൈല് എടുത്തിട്ട് ചെവിട്ടിലും വെച്ചിട്ട് നടക്-
ആഹ് വെക്കും പിന്നെപ്പോ കുട്ടികളെ പറ്റിക്കാന് ഈ കളിക്കണ ഫോണ് ഒന്ന് കൊടുത്തിട്ട- തരില്ല അവർക്ക് വേഗം മനസ്സിലാവും അവരൊറ്റ ഏറു അങ്ങോട്ട് എറിയും ഏയെ അത് കളിക്കും
വിചാരിച്ചിട്ടേ ഉള്ളൂ ഇവൻ ഈ മൊബൈലും കൊണ്ട് കളിക്കുന്ന സമയത്തേ നമ്മളെ മൊബൈല മോശമായിട്ടണ്ടെ നമുക്ക്- ക് ഒരു മൊബൈല് നമ്മള് പറഞ്ഞ പോലെ പൈസെല് ഇട്ടിട്ട് വാങ്ങിച്ചീനി ഒരു മൊബൈൽ ഇന്ന് വാങ്ങാനുള്ള- ഇപ്രാശം നമ്മള് കൂട്ടി വെച്ച നടക്കുകയും ചെയ്യില്ല ഒന്നു ആവുവേം ചെയ്യില്ല എല്ലാത്തിനും വെല കേറി കേറി പോവല്ലേ നമുക്കൊന്ന് പിടിച്ച് വെക്കാൻ- ഇപ്പക്കുന്നില്ല അപ്പൊ ഞാനിങ്ങനെ ഇന്നാള് വിചാരിക്കായിരുന്നു പത്തിരുനൂറ് രൂപേന്റെ മീഷോയിന്നോരു ഇത് വാങ്ങി- കൊടുത്താലോന്ന് ഇങ്ങനെ വിചാരിക്കും പക്ഷെ അതൊന്നു നടക്കുലല്ലോ ഇയാളെ ഒന്നും-
അത് തന്നെ ആ പൈസയും പോവന്നല്ലാണ്ട് അതൊന്നും നടക്കൂല്ല അവര് രണ്ട് പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം നോക്കി- അതിന്റെ അത് കഴിയും അവർക്കത് മനസ്സിലാവും അത് ഒറിജിനൽ അല്ലാന്ന്
കാരണം നമ്മുടെ മൊബൈൽ എടുക്കണ കാര്യങ്ങളൊന്നും അവ- പെരേല് വരുന്നില്ലാന്ന് പറഞ്ഞിട്ട് അവർക്ക്-
അവര് ഇപ്പഴത്തെ മക്കളൊന്നും പറ്റിക്കാൻ പറ്റൂലല്ലോ അവര്- നല്ല ബുദ്ധിയാണ്
പിന്നെ ഞാൻ വേറൊന്ന്‌ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെയില്ല അത് ദുബായിൽ ആണ് അത് കണ്ടിട്ടുള്ളതെ
ആഹ് ആഹ്
അത്യാശം നമ്മളെ മൊബൈൽ പോലെ തന്നെ സംസാരിക്കും എല്ലാം ആക്കും എല്ലാം ചെയ്യും കേട്ടാ പക്ഷെ കുറച്ച് പൈസ പ്യ മൂവ്വായിരം റുപ്യ അങ്ങനെ ഉണ്ട് തോന്നന്ന് പക്ഷെ കൂടുതലായിട്ട് ഇവര് ഇങ്ങും അങ്ങനത്തെ സംഭവങ്ങള്കൂടുതലായിട്ടില്ല അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രേ ഉള്ളൂ
ഇപ്പൊ ഈ മൂ നാല് നാലഞ്ച് വയസ്സായ കുട്ടികൾക്കിന് ഗെയിമാണല്ലേ വേൺ ട്ടുള്ളൂ ആഹ് ഗെയിം കേറ്റിട്ട് ഈ ഗെയിം കേറ്റട്ടേന്ന് പറഞ്ഞിട്ട് എന്താണ് നമുക്കറിയാത്ത ഗെയിമും പേരൊക്കെ അവർക്കറിയാം
ആഹ് ഈ നാലഞ്ച് വയസ്സായ കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും നമ്മള മൊബൈല് മൊത്തം ഫുൾ ആയിരിക് ഈലി എന്തൊക്കെയോ ഗെയിമി കുട്ടികൾ ആകുന്നല്ലോ കിട്ടുന്നത് ഇത് ഇപ്പ കളിക്കും അവര് ക്ക് അറിയില്ല എന്തിനാ കളിക്കുന്നെന്ന് അവര്ക്കും അറിയില്ല നമ്മുക്കും അറിയില്ല ആരിക്ക് ക്കും അറിയാത്ത അവസ്ഥയാണ് ന്താ ചെയ്യാ
ഇത് ഫുള്ളാവുമ്പഴാണ് നമ്മൾ നോക്ക ഇതേ എന്ത് കാരണത്താലും നോ വ ഒരു പാ നമ്മള അറിയാത്ത കുറെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചി
അഹ് പിന്നെ നമ്മള ഒന്നും അനങ്ങൂല്ല നമ്മള് കോളെല്ലാം വിളിച്ചു അങ്ങോട്ടു ഇല്ല ഇങ്ങോട് ടുല്ല അവസ്ഥയാ അന്നേത്താ നമ്മള് നോക തേടിയല്ലോ ഒളിച്ചിരിപ്പ് ഉണ്ടാവു ഈ ഗയിം ചില കുട്ടികൾ ചില അപ്പൊ നമ്മള് കാണാത്ത രീതിക്ക് ഏടെയങ്കിലുംല്ലാം വെച്ചാളി നമ്മളിതൊന്നും നോക്കൂലല്ലോ ഇത് എന്തെങ്കിലു എല്ലാം വെച്ച എന്താ നമുക്കൊന്നും ഇത് മനസ്സിലാവും ചെയ്യില്ല കു കുട്ടക്കല്ല ഭയങ്കര അറിവാണ് നമ്മളെകാളും എല്ലാം കണ്ടിട്ട് ഇവര് അതുപോലെ ചെയ്താളയും പിന്നെ നമ്മൾ തപ്പുന്ന സമയത്ത് നമുക്ക് പിന്നെ അറിവുള്ള ആരുടത്തും കൊടുത്തയിഞ്ഞിണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളു സംഭവം അല്ലെങ്കി നമ്മളിരുന്ന് നമ്മ
നമ്മുക്ക്ഇപ്പ നമ്മുക്ക് അറിയാത്ത പല കാര്യങ്ങളും അവർക്കറിയല്ലേ ഫോണിനെ കുറിച്ചിട്ട്
ആഹ് അതെന്നെയാന്ന് അത് അത് ശെരിക്കു പറഞ്ഞഴിഞ്ഞ ഒരു കണക്ക്ൽള്ള നല്ലതയാത് പിന്നെ അങ്ങനെ ഇല്ലാത്ത കുട്ടിളുണ്ടുട്ടാ നമ്മളെ വളർത്തുന്നയ്നൻസരിച്ചിട്ടാ പലതും പ്പോ ഇതൊന്നും അറി ഈ കുട്ടിയാള് മൊബൈല് കയ്യില് കിട്ടി കയ്നാ പുതിയതായിട്ട് എന്റെ ഇന്നാൾ എന്റെരു ഫ്രണ്ട് വന്ന സമയത്ത് അവളെ കുട്ടിക്ക് ഫോട്ടോട്ക്കാൻ പോലും അറിയില്ല പക്ഷെ ഏ രണ്ട് മൂന്ന് മൂന്നയസ്സായി ആഹ് കുട്ടിക്ക് ആഹ് പശ് താ ഇവട്ള്ള ഈ കുട്ടി എന്റെ കുട്ടിക്കാണങ്കിൽ മൂന്ന് വയസ്സ്
അതങ്ങനെ ഫോണ് വല്ലാണ്ട് കൊടുത്ത് ശ് ഇതായിട്ട്ണ്ടാവൂല
ആഹാ കി നമ്മള് രണ്ടാളുള്ള ഒരു ഫോട്ടോട്ത്തരാൻ വാണ്ടിട്ട് പറഞ്ഞതാ ആഹ് കുട്ടിക്ക് ഒന്നും അറിയില്ല ഇജ് അന്റെ മോനെ കൊണ്ട് അടിപ്പിച്ചത് എന്റെ മോൻ നല്ല സൂപ്പർ ആയിട്ട് എഴുതും അപ്പൊ മ്മളിങ്ങനെ അയ്യോ ആഹ് കുട്ടിക്ക് ആഹ് മൊബൈലൊന്ന് ഹാൻഡിലെയ്യാൻ പോലും അറില്ല ങ്ങനെ എട്ക്കണ്ടേ എന്താ ചെയ്യണ്ടേ ഒന്നും അറിയാത്തൊരു കുട്ടി ഞാനിപ്പെ വിളിക്കാമേ
ആഹ് ആഹ്ക്കെ ആഹ് ശെരിന്നാ ശെരി